ഓക്കെ
ഹലോ കേ കേൾ കേക്കണില്ലേ
ഓ കേക്കണുണ്ട്, പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് സുഖാണ് ഇങ്ങനെ പൊന്നു ഉം ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം
ആഹ മക്കളൊക്കെ വന്നോ?
ഇല്ല മോള് വന്നിട്ടില്ല മോനിതാ ഇവിടുന്ന് കളിക്കുന്നുണ്ട് മോൾ വരാനാവണ് അഞ്ച് മണിയൊക്കാവാൻ നേരത്തെ വരും
ഏഹ് ഇവിടെ മക്കളൊക്കെ വന്ന് ചായ ഉണ്ടാക്കി തിരക്കിലാ
ആണോ ആഹ ആഹ ആഹ എന്താ ഭക്ഷണം വൈന്നേരത്തേക്ക്
സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല എന്തേലും
ആണോ ആഹ ആഹ ആഹ
നൂൽപ്പുട്ട് ഉണ്ടാക്ക വിചാരിച്ച് പിന്നെ ചായ ഉണ്ടാക്കവിചാരിച്ച്
ആണ്
ആയിൻവേ മഴയുണ്ടോപ്പവിടെ?
എപ്പൊ മഴ പോയി ഇതാ ഇപ്പൊ കൊറച്ച് അങ്ങനെ തെളിച്ചം കാണുന്നുണ്ട് ഇതുവരെ മൂടിക്കെട്ടലായിരുന്നു ഇപ്പൊ കൊറചൊര് തെളിച്ചണ്ട് ഹിഹി
ആഹ ഇവിടെ കൊ ര് ഇവിടെരു വെയില്
അവിടെയൊ?
വെയില് പോലെയാണ്
ആണോ ഇപ്പൊ ഇവിടത്തെ വെയിലൊക്കെ മാറി ഇനി വൈകുന്നേരം ആയില്ലേ അപ്പം അതിൻ്റെ ഒരിത് ഉം ഉം ഓ അതക്കെ ബയങ്കര ഇഷ്ടാണ്
ഉം എവിടെക്കൊക്കെ പോയിട്ടുണ്ട്
ഞാന് പ്ലസ്ടു പഠിക്കുന്ന സമയത്ത് പാലക്കാട് ലോങ് പാലക്കാട് തന്നെ പോയത് താണ് പിന്നെ അങ്ങനെ ലോങ് ആയിട്ട് എവിടെയും പോലില്ല പിന്നെ ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ പോകുന്നല്ലാതെ
ആ ആ
വേറെവിടെ ക്കും പോയിട്ടില്ല അങ്ങനെ
ഊട്ടി മൈസൂര് അവിട്ക്കൊക്കെ പോയീണോ
എവിടക്കും പോയിട്ടില്ല ഇതുവരെ കല്ല്യാണം കയിഞ്ഞയിനു ശേ ശേഷം ഫ്രീ ആയിട്ടില്ല
ഏഹ് ജോബ് വല്ലോം ഉണ്ടോ
ഇല്ല ജോബ് ഒന്നുവില്ല പിവിടെ വീ ട്ടിലിരിക്കണ്ടേ
ആണോ ഉം
പണിയൊന്നുവില്ല വെറുതെ വീട്ടി ജോലിയും ചെയ്ത അവിടെ കുത്തിരിക്ക തന്നെ ഉം പോണം ഏഹ് ഇനിയിപ്പം പ്ലാൻ ചെയ്തീനു കയിഞ്ഞ പ്രാവശ്യം ഉം ഇതിന് പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഉം പെരുന്നാക്ക് പോവാന്നാണ് പെരുന്നാ ക്ക് പോവാന്ന് പറഞ്ഞിരുന്നു പിന്നെ അതേ മോന്ക്ക് സുഖവല്ലാതായി അപ്പൊ അങ്ങനെ ഉം ഇതായിപ്പോ പിന്നെ പോയില്ലാ എട എടാ വെള്ളത്തിക്കളി മം അങ്ങനെയൊക്കെള്ളത് ഉം പിന്നെ അവിടെ പോയിട്ടുണ്ടോ എവിടെ എവിടൊക്കെ പോയിണ്ടോ?
ആ ഇപ്പൊ വെക്കേഷനില് എന്താ ഊട്ടി പോയിരുന്ന്.
ആണോ എങ്ങനുണ്ട് അവിടുത്തെ കാലാവസ്ഥയക്കെ?
അവിടെ അടിപൊളിയാ അത്യാവശ്യം നല്ല തണു പ്പൊണ്ട്. ആ ഞങ്ങള് പോയന്ന് ഭയങ്കര തണുപ്പുണ്ടായിരുന്ന്. സഹിക്കാൻ പറ്റാത്ത തണുപ്പ് പക്ഷെ ഞങ്ങളവിടെ റിസോർട്ടിൽ നിന്നപ്പോ അവിടെ ആ അത്യാവശ്യംല്ല ചൂടുവെള്ളം കിട്ടുമായിരുന്നു കുളി
ആണോ ആണോ
ആ അപ്പൊ എന്നാ തണുപ്പൊക്കെ ഒന്ന് ഭാഗമായിട്ടൊക്കെ കുളിച്
ആണോ?
ന്നാലും നിലത്തു ചവുട്ടാ കത്താൻ പറ്റില്ല കുറച്ച് നേര
ഉം ഫാമിലി ട്രിപ്പ് പോയതാ. ഫാമിലി ട്രിപ്പ്‌.
ആ ഫാമിലി ട്രിപ്പ് പ്പായിട്ട്. പിന്നെ ടീ ഫാക്ടറി പോയി.
കാണാവോ.
ആ ടീ ഉണ്ടാക്കണെ ഒക്കെ കണ് ഓ അവിടുന്ന് ചോക്ലേ റ്റുണ്ടാക്കണെ കണ്ടു ചോക്ലേറ്റ്. സാമ്പിള് കിട്ടി. അവിടുത്തെ നാച്ചുറൽ ചോക്ലേറ്റ്. ആഹ്.
ആഹ് ആഹ് ആഹ് അങ്ങനെ ങ്ങനെ ഉം അതൊരു രസമാണ് ഞാനും. പോയിട്ടുണ്ട് അവിടെ.
ആഹ് നല്ല രസാണ് പിന്നെ
പിന്നെ സ്കൂള്ക്ക് കൊറ ദൂരം ണ്ടോ മ്മ് കുട്ട്യാൾക്ക്
ഏഹ് ഇവിടെട്ത്തന്നെ
ആണോ നടക്കാനുള്ള ദൂരേള്ളൂ ആണോ അയ്യോ ആ മഴയൊ ക്കെ കൊടയൊക്കെ മഴത്ത് ഇത് രിക്കുംലെ പോവാനും വരാനൊക്കെ ഇനിയിപ്പൊ മഴയായി ആണോ ഓട്ടോലാ
ആ ഓട്ടോയിലാണ് അപ്പൊ വലിയ നെ പഠിക്കൊക്ക് വന്ന്
ആട ആ ആ ആ എവിടെ എങ്ങനെ തന്നെ കൊറച്ച് നടക്കാനുണ്ട് നടന്നിട്ട് വരും ഇന്നലെ ഇണ്ട് അതിന് ആ ഈ കൊറ ഉം കുറച്ച് നടന്നിട്ട് കുറച്ച് ലോങ്ങുണ്ട് ഉം എന്നിട്ട് അവിടുന്ന് ബസ്സിലേ കേറോ ഇവിടെ ടൗൺ ഈ ഏ റോഡിലേക്ക് പോയി നടന്നിട്ട് അവിടുന്ന് ബസ് കയറി പോകും
ഏ ഹ്
ഉം എങ്ങനെയാണ് ചെയ്യല് ഇനിപ്പോ ഇ ഇതാ വൈകുന്നേരം ആയി ലിനി സ്‌കൂൾട്ടരാൻ നേരായി ഇന്നലെ ബാഗൊക്കെ കളഞ്ഞ് ചെളിക്കാക്കീട്ടാ വന്നത് ഇനി ഇങ്ങനെ എങ്ങനെയാ വരിന്നറിയില്ല ഓരോ ദിവസം ഓരോന്ന് ഉം ബേഗ്‌ വെള്ളത്തിലൊക്കെ ഇട്ട് ചളിയൊക്കെ ആക്കിട്ടാ വന്നത്
ചെറിയ കുട്ടിയാ
നാലാം ക്ലാസ്സിൽ എത്തിയിരിക്കണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല അല്ലാ പെൺകുട്ടിയാ
ഏ ഏഹ്
അപ്പൊ വീണതാണ് എന്നാ പറഞ്ഞത്
ഉഏഹ്
ഉം
നടക്കാനുള്ള ദൂരള്ളുല്ലേ
ആ ഇവിടന്നങ്ങ് നടക്കാൻ അവിടന്ന് പിന്നെ ബസ്സിന്റെ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് ഒ അരമണിക്കൂറിത്തെ ഓട്ടമുണ്ട് അപ്പൊ പോണെങ്കിൽ രാവിലെ പോകും അവര് ഏഴ് മണിക്ക് പോകും ഇവിടെ നിന്ന് പിന്നെ ആ വൈകുന്നേരം അഞ്ച് മണിക്ക് നോക്കിയാൽ മതി ഇടത്തും ഉം അങ്ങനെയൊക്കെയള്ളത് വിക്രസാക്കാണോന്നോ മഴ പെയ്തിട്ട് വെള്ളത്തി കളിക്ക്യാണ് മുറ്റ് മുറ്റത്ത്ക്ക് എറക്ക്യേപ്പെഴേ ഓനോട വെള്ളത്തിലേക്ക് കൂടീട്ട് തല്ല് കളിക്ക്യ ഉം നേരെ അത്ത്കേറ്റി ഉം അതിനിപ്പ പണ്ടത്തെ നമ്മളും അങ്ങനെ തന്നേക്ക അല്ലേര് ഓടലും, പിടിക്കലും, ചാടലും. അതാണ് മ്ഹ് രസായിരുന്നു. ഇവർക്ക് ഇപ്പൊ ബസ്സൊക്കെ ബസ്സൊക്കെ ഉള്ളത് കൊണ്ടേ ഓർക്കൊന്നും പോയതിന്റെ ഒരിത് മനസ്സിലാവില്ല ആ ഫീല് കിട്ടൂല നമ്മൾ തന്നെ നടന്ന് ഇത്രേ ഉം അങ്ങനെയാണ് ഞാന് മോളെടുത്ത് അത് പറഞ്ഞു ഇങ്ങനെ എത്ര ഞാൻ വീട്ടിലൊക്കെ പോകുന്ന സ എന്റെ വീട്ടിലേക്കെ പോകുന്ന സമയത്ത് ഞാൻ മോളടുത്ത് പറയും അത് ഇത്തറേം ലോങ്ങ് ആണ് ഇത്രയും നടന്നിട്ടാണ് ഞങ്ങളൊക്കെ വന്നത്.
ആഹ് ഇവിടെ ഉമ്മേം ഉപ്പേക്ക പറയലി
ആഹ് അപ്പ ഓർക്കക്കെ ഒരു അതിശയാണ് ഉം അവർക്കെ നമ്മടെ ആ മിഠായിം തിന്ന് ഇവുടു - മിഠായിം വേടിച്ച് കളിച്ച് ചിരിച്ച്- രാവിലത്തെ ഓട്ടവും വൈകുന്നേരം ആടിപ്പാടി ആ വരുത്തോം ഓക്കെ അതൊരു വൈ- ബന്നേയിരുന്നു ഇപ്പത്തെക്കുട്ടി ഉം ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വണ്ടി മുറ്റത്തെത്തി ഏ അവിടെ ഇതൊക്കെയാണ് ഉം ഉം അപ്പ പണ്ടത്തെ- ഇത് ഇത് കിട്ടൂല
ഉം പിന്നെ എല്ലാവർക്കും മടിയാണ്
ആ ഇപ്പത്തെ മക്കക്കെല്ലാർക്കും മടിയാണ് ഇപ്പൊ ഫുള്ള് ഫോണിലായിട്ടും ഇതക്കായിട്ടും നമ്മ തും പണ്ടത്തെ കാലത്തിലത് വേറൊരു വൈബന്നേ. ല്ലേ ഉം എങ്ങനെയെക്കെയ ഉള്ളത്. മോളെത്തെടക്കിടക്ക് പറയാം അത് അങ്ങ് - വളരണമെന്ന് അങ്ങനെ വള രണംന്ന്
ഉം ഓൽക്ക്പ്പൊ
ഇപ്പത്തെ ഇപ്പത്തെ മക്കളെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് കാരി ഇല്ലോ നോക്കീട്ട് കാര്യല്ല.
അന്നത്തെ ആൾക്കാർക്ക് അയിനുള്ള ഇതും ഉണ്ടായിനി ആരോഗ്യേ
ആ അത് ശരിയാണ് പണ്ടത്തെ കാല ട്ട ആൾക്കാർക്ക് അങ്ങനഞ്ഞ ഒരിത്ണ്ടായിരുന്നു ഇപ്പത്തെ മക്കക്ക് ഒ ആരോഗ്യപരാ ആ എന്തെങ്കിലും ഒരു വേദനി ണ്ടാവും. തർച്ചേം കൊ
ഓക്കെ.
ഇൻ
ഒന്ന് നടക്കാൻ വയ്യ. എന്നാലും ഞാൻ കുറേയൊക്കെ നടക്കൂട്ടോ. ഇക്ക് നടക്കണ ഭയങ്കര ഇഷ്ടാ ആഹ്
എനിക്കതന്നെ നടക്കുന്നത് ഭയങ്കര ഇഷ്ട്ടാ ആഹ് ഉം ഞങ്ങള് ഇവിടട് ത്തന്നെ ഇപ്പൊ ടൗണടുത്ത് തന്നെ ഇതിന് മുപ്പത് രൂപേന്റെ ഓട്ടൊക്കെ എണ്ട് പക്ഷെ എന്നാലും ഞാന് ചില സമയത്ത് മോനെ എടുത്ത് അങ്ങനെ നടക്കും.
നമക്ക് ഇങ്ങനെ പുറത്ത് പുറം കണ്ട് ഇങ്ങനെ നടക്കാ ആഹ്
ഉം ഇൻക്കത് തന്നെ ഈ ഉള്ളിലിരിക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം പുറത്തിറങ്ങുന്നതാണ്. പക്ഷെ ആഒരിത് കി ഇട് ല്ല അതുകൊണ്ടായിരി കിട്ടാത്തത്
എന്ത് എക്സസൈസ് ഒക്കെ ചെയ്യോ?
ഇല്ല ചെലസമയത്ത് എടക്ക് എപ്പഴേലും.
ഉം കൂടെ ണ്ടാവുമ്പോ തടി ഓവറായി തോന്നുമ്പന്നു ചെയ്യും പിന്നെ രണ്ടീസണ്ടാവും പിന്നിം അതേപോലെ സ
ആണോ ആഹ് ഉം എവി ന്തരി ഞാന് അങ്ങനെയൊന്നും ചെയ്യാറില്ല എപ്പയെങ്കിലും തോന്നുമ്പോന്ന് ചെയ്യാനല്ലാതെ അങ്ങനെയൊന്നു ചെയ്യാറ് ല്ല
ഞാൻ രണ്ടീസം നടക്കാൻ പോയിര്ന്ന്
ആഹ് മോർണിങയ്
രാവിലെ രാവിലെ എണീറ്റ് നട്ക്കൂലേ അങ്ങനെ നടന്നിട്ട്ണ്ടായിന്നു പിന്നെ തൂക്കിയപ്പോ എന്റെ വെയ് റ്റ് കൂടി രണ്ട് കിലോ.
അ വൗ നടത്തത്തിൽ കുടുങ്ങിയോ അയ്യോ എന്നിട്ടോ?
ന്നിട്ടെന്താ സാധാ പോലെ ഇനി ഒന്നൂടി പോയി തൂക്കണം.
ആഹ് ഡേറ്റിതുഡാന്നോ? ഡേറ്റ് ചെയ്തുടായിരുന്നോ? ഫുഡ് കുറച്ചിട്ട്. ഏ ഫുഡ് കൊർച്ചിട്ട് ഡേറ്റ്യ്തുഡാർന്നോയ്ക്ക. ഏ
നമുക്കിങ്ങനെ മന്തിതൊക്കെ
ആ രണ്ട് ദിവസം നിക്കും മൂന്നാമത്തെ ദിവസം പിന്നെ നോക്കണ്ടന്നല്ലേ അതിങ്ങനെതന്നെയാ എല്ലാരും ഉം പിന്നാ വെക്കട്ടെ ആഹ് ശരി